ആ വലിക്കുമ്മുസലാം എന്തൊക്കെ?
ഉം സുഖാണ് അല്ഹംദുലില്ലാഹ് രാഹത്ത് ആയിട്ട് പോണ് കോഴപ്പൊന്നുല്ല. ഫുഡ് കഴിച്ച?
ഫുഡ് കഴിച്ചു. എന്നിട്ട് എന്തായിരുന്നു ഇന്ന് നിങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോ?
ആഹ് ഫുഡ് കഴിക്കല് കഴിഞ്ഞു.
മ്
എനിക്ക് എനിക്ക് ഉം എനിക്ക് ഇന്ന് ആ മീനുണ്ട്. പിന്നെ എന്താണ് നിങ്ങളൊക്കെ എന്താ പ ന്നറിയില്ല ഞങ്ങള് ചൂടാന്ന് പറയും ചൂടാ.
ചൂട മീൻ ഹെ ഹാ
ആ മെത്ത മെത്തള മെത്തളന്ന്റിയോ മെത്തള പറയുമ്പോ ആ ആ വത്ത ആ വത്ത ആ വത്തൽ തന്നെയാണ് ആ വത്തലാണ് ചൂടാന്ന് ഞങ്ങൾ ഇവിടെ പറയുന്നത്.
ആ ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി മീന്
ആ അതെ. ഉം ആ പിന്നെ പയറുപ്പേരി
ആ ഒക്കെ കഴിച്ചുല്ലേ?
ആഹ് കഴിച്ചിട്ട് ഒറ്റക്കല്ലേ നിസ്കാരം കഴിക്കലും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും
ആ പിന്നെ മഴ ഇണ്ടോ ഇന്ന്?
ഏ മഴയൊക്കെണ്ടന്ന് പുറത്തു ഉണക്കിയതൊക്കെ കൊണ്ട് വന്ന് വെച്ചെക്കണു മേലെ ഉണക്കാൻ വേണ്ടിട്ട് ഉം നല്ല മയണ്ട്ത്
ഉം പിന്നെ എന്തൊക്കെയ? ഈ മക്കളൊക്കെ ഓരോരുത്തര എപ്പള വര
മക്കളൊക്കെ ഇനി ആ മോൻ വൈകുന്നേരം വരും മോള് ഇന്ന് എൻ്റെ വീട്ടി പോയിക്കണ്.
ആ.
ഓക്ക് ന്ന് ലീ ഓഫ് ആണ് ആ ഇന്ന് ഓഫായ കാരണം വീട്ടി പോയിക്കണ് ഉം അപ്പം നല്ല വൈകീട്ടാണ്ട് പെയിക്കണ് മോൻ കൊണ്ടാക്കി കൊടുത്ത്. ഉം ഇന്ന് വൈകീട്ട് വരും ഉം അങ്ങനൊക്കെ ചെറിയാള് സ്കൂളി പോയിക്കണ്. ഹ അങ്ങനൊന്നും ഉണ്ടാക്കൊന്നല്ല്യ അങ്ങനെ എന്ന പിന്നെ ഇണ്ടാ ക്കണ്ണണ്ടിവരും
പിന്നെ എന്താ ചായക്ക് കടിയന്താ ഇണ്ടാക്ക ഉണ്ടാവ?
ക്കണ്ടാക്കി അവ്ക്കൊടുക്കും.
ഉം.
ബേക്കറി എന്തെലും ഉണ്ടാവും. അത് തന്നെ അല്ലെങ്കിൽ രാവിലത്തെക്കടി ദോശൊക്കെ ഉണ്ടെങ്കി അങ്ങനൊക്കെ തന്നെ ഈയ് കടി ഉണ്ടാക്കുവോ?
ആ ഞാന് എടക്കൊക്കെ എന്നൊന്നുല്ല. രണ്ട് മൂന്നാല് ദിസം കൂടുമ്പോ. ഏ ആഹ് ഇല്ലല്ല. അല്ലെങ്കി എന്തെങ്കിലും ബേക്കറി കൊടുക്കും. ഒന്ന് ഞാൻ പായസം ഉണ്ടാക്കണം വിചാരിച്ചാണ്. ഉം
റ്റൂല മോളെ.
ആഹ് ഹ ഹ ഹാ എന്റെ മക്കക്കും വല്ല്യ താൽപര്യല്ല സേമിയ കൊറച്ചൊക്കെ ഇഷ്ടാണ് അപ്പൊ അന്ന് വെച്ചനോക്കട്ടെ വിചാരിച്ചിട്ട് സേമിയ കൊടുന്നത് കൊറച്ചായി ഇപ്പൊ കൊണ്ട് വന്നിട്ട് എകേടവന്ന് പോവു ഉം അപ്പൊ അ വിചാരിച്ചി ഇഷ്ടാണ്
ആ ഹ് ഹാ
മക്കള് കുടിച്ചില്ലെങ്കില് കുടിക്കാ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഇണ്ടാക്കട്ടെ സേമിയ ആവുമ്പോഴ് ഏകദേശം ഒള് കുടിക്കലണ്ട് അധികം കുടിക്കലണ്ട് അടപ്രഥമനൊന്നും പറ്റൂല ശർക്കര ഇട്ട പാല് ഏ പായസങ്ങളും പ റ്റൂല അങ്ങനെയൊക്കെ ഉം ഉം ആ ഒരു ടേസ്റ്റ് ഇഷ്ടല്ല
അതെ
ഉം അങ്ങനെക്കെ എന്തോലൊക്കെ ഇണ്ടാക്കും എപ്പേഴെന്നുണ്ടാക്കൂല കൊറെ കൂടുമ്പോക്കൊന്ന് ഇണ്ടാക്കും എന്തേലും കടി പഴമ്പൊരിയാ
ആഹ് ആഹ് ആ ഏഹ് ഉം മോള് ഇണ്ടാക്കോ ഒക്കെ പഠിച്ചോ
മോള് ഫുഡ് ഉണ്ടാക്കലൊന്നും എല്ലതും പഠിച്ച ചിട്ടില്ല യൂടൂബിൽ നോക്കിട്ടുള്ള പഠിപ്പെന്നെ ഉള്ളൂ അല്ല അ ആ അതെ അങ്ങനെക്ക ഓളന്നെ മിക്കതുണ്ടാക്ക ആ പഴം കൊണ്ട് പലതും ഉണ്ടാക്കും അതുപോലെ മം അ മക്രോണിയൊക്കെ ഉണ്ടാക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൂപ്പരാള് അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഞാനേരെ അങ്ങനത്തെ പണിക്കൊന്നും നിക്കൂല മറ്റാളെ ഉണ്ടെങ്കി അളെ ഏൽപ്പിക്കോള്ളു ഇഹ് ഇൻക്ക് ഇഷ്ടല്ല ഇങ്ങൻത്ത പണിക്ക് നിക്കണെ അപ്പൊ ഓള്ണ്ടെങ്കി ഓള് അയിന് നിന്നോളൂ
ഉം ഉം ഉം
അതേപോലെ മന്തിയൊക്കെ ഇണ്ടാക്കും മോള് ഉം അധോക്കെ ഓള് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കും അങ്ങനത്തൊക്കെ ഉണ്ട് അ അതേ സമയത്ത് നമ്മളെ സാധ ചോറ് മീങ്കറിയൊന്നും വെക്ക്ണ ഇഷ്ടല്ല
ആഹ് ഹിഹ് ആഇണ്ടാക്കലുണ്ടാവൂല ല്ലേ
ഞാൻ പറയണണ്ട് കല്യാണം ആകുമ്പൊക്കൊ പഠിച്ചോ വീട്ടില് ആളുണ്ട് പറഞ്ഞിട്ടോന്നും കാര്യമില്ല ഞമ്മക്ക് എന്തെലൊരുആവശ്യം വരുമ്പോ അവരില്ലാത്ത ടൈമ് ഒക്കെ വരുമ്പോ പഠിക്കണ്ടേന്നറിയും ഞാന് നമ്മള് പഠിച്ചച്ച് പോയാല്
അവിടെന്നിട്ട് ആരൊക്കെയ ഇള്ളത്
അവിടെ ഓൾക്ക് ഇ ഇമ്മീം ഇപ്പിണ്ട് പിന്നെ കുഞ്ഞിപ്പി കുഞ്ഞിമ്മിണ്ട് കുട്ടിയള് ഇല്ലാത്ത ആളാ അപ്പൊ അവര അവരെടുത്താണ് അവരെ വേറെ ആക്കിയിട്ടില്ല ഇത്രവരെ
ആഹ ആഹ് ആഹ് ആഹ
മക്കളാണ് രണ്ടാണു ഒരു പെണ്ണും അയില് മൂത്ത മോനാണിത് ഓന്റെ അനിയൻ ഇണ്ട് ഇഞ്
ആ ആഹ്
പെങ്ങള് കല്യാണം കഴിച്ചൊരുകുട്ടിയുണ്ട് നാലാള് ഇമ്മീം ഇപ്പിം കുഞ്ഞിപ്പി കുഞ്ഞിമ്മി അമ്മയാളക്കെണ്ട് അവരൊക്കെ അവരെടെ വീട്ടില്- പ മൂന്ന് പെങ്ങമാരുണ്ട് ക്കെ അരുടെ വീട്ടില്. നല്ല സ്നേഹ ള്ള ഫാമിലിയാണ്. നല്ല ഒത്തരു ആ ഒത്തരുമക്കള്ള ഫാമിലിയാണ് ഞാൻ പറയും വളോട്. അവരാ ഫാമിലി സ്നേഹവും ഞമ്മളായിട്ട് കളയരുത് നമ്മള് ചെന്നിട്ട് ആ- അത അങ്ങനെ ആവരുത് ആ നമ്മള് അവര് ഇത്രിം കാലം നല്ല- ജീവിചിട്ട് ഞമ്മൾ ചെന്നിട്ട് - ഒരു പേരുദോഷം വരാൻ പാടില്ലാന്ന് ഞാൻ പറഞ്ഞ-
ഉഹ് ഉഹ് അങ്ങനെ കല്യാണം കയ് - ക്കാൻ പോണ കുട്ടികൾക്ക് അങ്ങനത്തെ ഉപദേശങ്ങൾ കൊടുത്തോണ്ടിരിക്കണം ഇപ്പത്തെ മക്കൾക്ക് പല ചിന്തകളും- ഈ ഫോണിലും ഈ ഫോണിലൊക്കെ ങ്ങനെ ഓരോന്ന് കണ്ടിട്ട്-
അതെ അങ്ങനൊക്കെ പറഞ്ഞു കൊടുക്കും ഞാനും. പോലെ ഒരു പെൺ കുട്ടിന്നെ അവിടെള്ളൂ ഓളെ പോലെ തന്നെ. ഒരു പെൺകുട്ടിയാണ് അവിടിം അവക്കും ജേഷ് - അനിയത്തില്ലഅനക്കും ജേഷ്‌ടത്തി അനിയത്തില്ല അവളെ ജേഷ്ഠത്തി അനിയത്തി ആയി ഇങ്ങള് രണ്ടാളും കണ്ടാലും ണ്ടാക്കും നല്ലതന്നെ അവൾക്കും നല്ല സ്നഹംണ്ടാവും അന്നോട് ഇജ്ജ് അവളോട് നല്ലതിൽ - ണെങ്കിൽ എന്നക്കെ ഞാൻങ്ങനെ കുറെ പറഞൊടുക്കും
മ് ഹ് ഹ് പിന്നെക്കെ ഓല കൈയിലല്ലേ.
അതാണ് നമ്മുക്ക് പറഞ്ഞ കൊടുക്കാനേ പറ്റുള്ളൂ ഞൊക്കെ അവര് ചിന്തിച്ചിട്ട്- ഞാനൊരാളെ കൊണ്ടും- പറിച്ചിട്ടും ഇല്ല ഇത്ര കാലം വരെ ഒരു ഇതും ഇണ്ടായിട്ടില്ല അതേമാതിരി -
ആഹ് അപ്പൊ ങ്ങളെ മോളും പറീപ്പിക്കൂലാന്ന് വിചാരിക്കാം.
പറീപ്പിക്കാതിരിക്കട്ടേ.
അങ്ങനെയുള്ളതൊക്കെ കണ്ട് ശീലിച്ച് വളർന്ന കുട്ട്യല്ലേ അപ്പൊ പിന്നെ കൊ
മോളെ ഇന്നത്തെ മക്കള അമ്മക്ക് പ്രതീക്ഷി
ഉം ഉം അതന്നെ ഇതാ പ്രശ്നം ഉം എല്ലാ തലത്തിലും ഇപ്പത്തെ മക്കളെ വളരെ മോശായിട്ട് ഉം
ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശാ ല്ലെങ്കി ഇന്റെ മോനാണ്ന്നർഞ്ഞ്ട്ടൊന്നും കാര്യല്ല ഇല്ലെങ്കി ഞാൻ വളർത്തിയ കുട്ടിയാ ഇന്നോട് പറിയലന്നെ പറിമ്മാ അയിന് താത്ത ഇങ്ങളെ ഉം മോളല്ലെ അഹ് ഒന്നും കൊഴപ്പും ഉണ്ടാവുല്ലാ ഞാൻ പറ്ഞ്ഞ അഹ് പറഞ്ഞ്ട്ട് കാ ഇല്ല്യാ അഹ് പറിം നാത്തൂന് ഇന്നോട് ഇവടെ പലരും പറിം. ഉം പറ്ഞ്ഞ്ട്ട് കാര്യല്ല മോളെ ഞമ്മള് നല്ല ബുദ്ധിയൊന്നും കൊട് ഇപ്പത്തെ മക്കൾക്ക് അയിനൊന്നും പ്രാർത്ഥിക്കാൻ പറ്റൂല്ല ഉം അഹ് എന്നാണ്
പിന്നെ കൃഷിയൊക്കണ്ടോ ഇങ്ങക്ക്? ഏഹ്
ഉം ആദ്യൊക്കെ ചെടിം കാര്യങ്ങളൊക്ക ആദ്യൊക്കെ ചെടിം കാര്യങ്ങളൊക്കണ്ടാരുന്നു
ഏഹ്
പിന്നൊന്നുല്ല
ഏഹ് ഇപ്പൊക്കെ പോയോ ചെടിയളൊക്കെ മോൾക്കും അതിനോടൊന്നും താല്പര്യല്ലേ
ഉം മോളറ്ഞ്ഞ് ഇന്നോട് ഇണ്ടാക്കാന് ഞാൻ പറ്ഞ്ഞ് ഇജ്ജാണ് ഇണ്ടാക്കണ്ട്യേന്നർഞ്ഞ് ഞാന് ഓളർഞ്ഞ് ഞാൻ ഇവട്ന്ന് പോവല്ലേ ഇഞ്ഞ് ഇമ്മണ്ടാക്കിക്കോളീം ആഹ് അത് നല്ല കാര്യംന്ന ഇപ്പേ പിന്നെ മ മരങ്ങളൊക്കെ വെട്ടീട്ടും ഇവിടെ മതില് നാലുപൊറം മതില് വെച്ച് ഗെയ്റ്റ് വെച്ചപ്പം മരൊക്കെ വെട്ടി ഇനി ഒരു മരൂല്ല പറമ്പില് മൊത്തത്തി മതിലെട്ടി ഞങ്ങൾ രണ്ട് വീട്ടിലുങ്കൂടെ മൊത്തത്തി മതിലിട്ട് എല്ലാ ന്റെ ഹസ്ബന്റ് ചെയ്തോന്നല്ല ഇക്കാക്ക ചെയ്ത് മൂത്തച്ഛൻ
ഏഹ് രണ്ട് വീടും ഒര് മതിലിന്റെ ഉള്ളിലായിരിക്കുല്ലെ
അതെ ആ പിന്നെ അതി രണ്ട് വേർതിരിച്ചികിന് മാത്രം അതിന്ന് രണ്ട് വരിക് പഠിത്തിട്ട് അങ്ങനെ ഇട്ട്കേണ് വീട്ടില് മൊത്തത്തിൽ രണ്ട് ഭാഗം ഗെയ്റ്റ് ഒക്കെ വെച്ച്കിണ് അപ്പം മൊത്തം മരങ്ങളും ളും വെട്ടി ഒരു മരോവില്ല ഇപ്പം പറമ്പില് നല്ല ചൂടാ ഓവർ ചൂടാ ഇപ്പ ഇന്നല എല്ലാരും ഇന്നോട് പ ആ അതാണ് എല്ലാരും പറിം എന്നോട് ചെടി ഇണ്ടാകാനും മരണ്ടാ കുഴിച്ചിടാനൊക്കെ പറിം ണ്ടല്ലാരും ഇവിടെ മുന്നിൽ മുന്നേരത്തെ
ആഹ് സ്ഥലണ്ടങ്കി കുയിച്ചിടലോ
നമ്മക്ക് എട്ട് സെന്റ് സ്ഥലള്ളൂ എട്ടര സെന്റ് ഒൻപത് സെന്റെക്കെ ഇണ്ടാവും സ്ഥലള്ളൂ ഉം അല്ല അഞ്ചു സെന്റിലും ആൾക്കാരൊക്കെ ചെയ്യുണ്ട്
പിന്നെ ഉം ഈ അതികം വല്താവാത്ത ഈ റംബുട്ടാന് അടക്കാപഴം ചെറിയ മൂച്ചികള് ഒക്ക പറ്റുവേ അത് ഇന്നാ തണലുണ്ടാകും ആ ഫലവായി.
ഉം അങ്ങനെ ചെയ്യണം ഇന്ഷാ അല്ലാഹ് ഇഞ്ഞ് എന്ത് കുഴിച്ചിട കല്ലിയാണം കഴിഞ്ഞെ കുഴിച്ചിടുള്ളു.
ആ ഹ് ഹ ഹ ഹ അല്ലെങ്കി പ്പ ന സവുല്ലെ അയിന് പ്പം ഓടിട്ടോറിയത്തിലെല്ലേ കല്ലിയാണക്കെ.
കണ്ടാവും വിരുന്നരാണ് ഫാമിലി ഉം.
ഉ ഹും
മോഖി കത്ത
ആ ഹ് പിന്നെന്തൊക്കെ?
വേറൊന്തക്കെണ് വേറെ കൊയപ്പം ന്നൂല്ല്യ. ന്തുല്ലാ ഇങ്ങനെ പോണ് അന്റെ ഭർത്താവ് ജോലിക് പോയ? ഉം ഹും ഇങ്ങക്കെ കുട്ട്യോളക്കെ പോയിണ്ടാവുല്ലേ ഞാൻ ന്റെ ന്റെ പണിടക്കണ ടൈ ആയിറ്റേ പോലിരിക്കും ഞാൻ കൊർച്ച് കേട്ന്നൊറു ഷീണം മാറാ കേട്ക്കാണെ അവിടെ കേട പോതെന്നെ അങ്ങനെക്കെ പണിടക്ക വേണ്ട പണികഴിച്ചാൽ ചെലപ്പം വേം കഴിയും. ബാങ്കൊടക്കിനമുന്നേ ക്കെ കഴിയും. ചെലെദിവസങ്ങളില് ഒരു മടിയാണ്. അപ്പം ഞാൻ കോർചേരം അവിടെ കിടക്കും ഇപ്പക്കെ കഴിഞ്ഞ് എല്ലും കയിഞ്ഞ് രിക്കാണ് നി കുടുംബ ശ്രീകൊന്ന് പോവണ്ട്. ഉം ഒക്കെ ഒക്കെ.